കേൾക്കുന്നില്ലേ
ആഹ് ഹലോ കേൾക്ക്ണ്ട്
ഉം
എന്താണ് സുഖല്ലേ
ആഹ് സുഖം
എന്താ ഭക്ഷണം ഒക്കെ കയിച്ചോ
ആഹ് കഴിച്ചു
ഉം എന്താ ക കറിയെക്കെ എന്താ ഇണ്ടാക്കിയേ
കറീ കുമ്പളം
ആഹ് പച്ചക്കറി ആഹ് അത് ശരി
മീനുണ്ട് ഇന്നെൽത്തെ മീന് ഇണ്ടായിരുന്നു
ആഹ് ആഹ് അത്‌ ശരി ഉം
ഉം
പിന്നെന്താ എന്താ മക്കളൊക്കെ ഇല്ലേ
ആഹ് ഇണ്ട്
പഠിക്കാ
ക്ലാസ്സിന് പോയിറ്റ് ഇണ്ട്
ആഹ് എത്ര ആള് ഇണ്ട്
രണ്ടാള് ഇണ്ട്
ആഹ് രണ്ടാളും പഠിക്കായിരിക്കുല്ലേ
ഉം
ആഹ് പിന്നെന്താ പണി മക്കളൊക്കെ പോയാല് എന്താ പണി
മക്കള് പോയാൽ ഞാന് പി എസ് സിക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്
ആഹ് അത്‌ ശരി
അപ്പ അയിന്റെ ഓൺലൈനും ഓഫ് ലൈനും ഒക്കെ ഉണ്ട്
ആഹ് അത് ശരി
അതെത്ര പഠിച്ചാലും അധികം ആവൂല കിട്ടാൻ ബുദ്ധിമുട്ടാണ്
അതന്നെ എന്താ ബിഎ ഡ് എടുത്തുണ്ണോ
ഇല്ല ബി എഡ് ഒന്നും ഇല്ല ഞാന് പ്ലസ്ടു മാത്ര ഉള്ളൂ അപ്പൊ പുറത്ത് ചുമ്മാ വീട്ടിലിരിക്കുമ്പഴേ എന്തേലും നമ്മള് പി എ സ്സിന്റേത് അപേക്ഷ കൊടുത്താലും നമ്മുക്ക് അതിന് എക്സാമിന് ഇങ്ങനെ ട്രൈ ചെയ്തോ ണ്ടിരിക്കാം
ആഹ് ശരി ആഹ് അല്ല എന്തെങ്കിലുമൊക്കെ പഠിച്ച് നമ്മക്ക്
ആഹ് കിട്ടാൻ കുറെയായി ട്രൈ ചെയ്യുന്നു ഇതുവരെ ഒന്നും റെഡിയായിട്ടില്ല
ആഹ് അത് ശരി പിന്നെന്താ വേറെന്താ
വേറെന്താ അങ്ങനെ പോകുന്നു സുഖം
വൈകുന്നേരം എന്താ ഇനി ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ
ഉം വൈകുന്നേരം എന്തേലും ഒക്കെ കുട്ടിയോള് വരുമ്പോഴ്ത്തിന്
ഏഹ് എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കോ
ഉം
ഏഹ് എന്താ ഉണ്ടാക്കല് പഴം പൊരി ബ്രെഡ്‌ പൊരി
ആഹ് പഴംപൊരി ഉണ്ടാക്കും ഉള്ളി വട ഉണ്ടാക്കും
ഏഹ് എന്നുണ്ടോ
ഉണ്ടാക്കും എന്നൊന്നും ഉണ്ടാക്കൂല എനിക്ക് തിരക്ക ഇപ്പ കൂടുതലാണെന്നുണ്ടെങ്കി ഞാൻ തിരിഞ്ഞു നോക്കൂല അപ്പൊ എന്തേലും എളുപ്പക്കടികള് വീട്ടിലുണ്ടാവും ബേക്കറി ഐറ്റംസ് എന്തേലും അത് കൊടുത്തോളും അല്ലെ പിന്നെ രാവിൽക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ബാലൻസ് അങ്ങനെ ഉണ്ടാവും
ആഹ്
ഇപ്പൊ രാവിലെ ദോശക്ക് അരച്ച മാവുണ്ടാവും രാവിലെ
ആഹ് അതിന് ഓൽക്ക് വരുമ്പൊ ഒരു വിശപ്പമാണല്ലോ അപ്പൊ നമ്മളെന്തെങ്കിലൊക്കെ ഒന്ന് കൊടുക്കാൻ ഇവിടെയും അങ്ങനെ രാവിലെ ത്തെ ഭക്ഷണം ഇതൊക്കെ ചായക്കടി എന്തെങ്കിലൊക്കെ ഉണ്ടാവും അപ്പോ അത് കൊടുക്കും ചൂടാക്കിയൊക്കെ
നാള്
അങ്ങനൊക്കെ കൊടുക്കും അത് അവൾക്കിഷ്ടാ ചോറ് ഇഷ്ടല്ലാ
ഉം
പിന്നെ ബേക്കറി ഒന്നും അധികങ്ങട്
ഉം
പിന്നെ എന്താ വീട്ടിലെന്താ ചെടികളൊക്കൊണ്ടോ ഉണ്ടാക്കേണ്ടോ
ചെട്യാള് കൊറവാ
ആഹ് ശെരി സ്വന്തം വീടാ
ആഹ് സ്വന്തം വീടാ
ഉം എത്രായി കുടിരുന്നിട്ടൊക്കെ
ന്താവു കൊറച്ചായിട്ടോള്ളൂ
ആഹ് അയ്ശെരി പിന്നെന്താ വേറെ
വേറെന്താ അങ്ങനെ പോണ് സുഖാണ് കൊഴപ്പൊന്നുല്ല
മഴണ്ടോ
ഉം മഴല്ല ഇന്ന് നല്ല വെയിലാണ്
ആഹ് ഇന്നുംഇന്നലെക്കെ നല്ല വെയിലല്ലേ
ഉം ഉം ഉം ഉം
തിരുമ്പി ഉണങ്ങാനൊക്കെങ്ങനെ വെള്ളൊക്കെ
ആഹ് ആഹ്
ഉം പിന്നെന്താ
പിന്നെന്താ അങ്ങനെ പോണു
യാത്രകളൊക്കെ പോവലുണ്ടോ
യാത്ര ഉം പോവലുണ്ട്
ഉ വെക്കേഷന് മക്കൾകൊയ്‌വ്ണ്ടാവുമ്പോഴൊക്കെ പോവലായിരിക്കുംല്ലേ
ആഹ് ആഹ്
ഹസ്ബൻഡ് ഇവടെള്ളാളാ
ആഹ് ഹസ്ബൻഡ് പൊറത്താ
ആഹ് വെരുമ്പോക്കെ പോവാം മതില്ലേ
ഉം ഉം
ഓലില്ലാഞ്ഞാ പിന്നെ ഒന്നും നടക്കൂലല്ലോ
അതെ
ഉം പിന്നെ വേറെന്താ വീട്ടക്ക് പോവെല്ലേ സ്വന്തം വീട്ടക്കൊക്കെ
ആഹ് പോവലണ്ട്
അഹ് അട്ത്താ
അല്ല ഞങ്ങ ഇന്റെ വീട് കൊർച്ച് ലോങ്ങാണ്
ഉം
ഒര് രണ്ട് മണിക്കൂറ് യാത്രയ്യാണ്ട് ബസിനാണെങ്കി
ഏഹ് അയ്ശെരി ഞങ്ങള് ഇവിടെ അടുത്ത രണ്ട് കിലോമീറ്റർ ഉള്ളൂ
ഉം.
എന്നാലും പോവന്നില്ല അടുത്ത വിചാരിച്ച് അടുത്തായാലും ആഹ് സു ആഹ്
ഒരു കേസ് വരുമ്പോഴൊക്കെ അത് ഒരു ഉപകാരമാവും
ആഹ് അങ്ങനതന്നെ മക്കള് പോയിട്ടൊക്കെ പോയാല് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് തന്നെ പോരാം തിരിച്ച് ഉം അങ്ങനെയൊക്കെ പോവാ അടുത്തായാല്
ഉം
ഞമ്മക്ക് ഓരോ സ്ഥലങ്ങള് കിട്ടണല്ലേ
അതെ അതെ
ഉം ഉം പിന്നെ എന്താ.
പിന്നെ എന്താ അങ്ങനേ പോണ് സുഖം.
ഉം ഉം വീട്ട്ല് മ്മിം ഉപ്പ്യൊക്കെല്ലേ
ആഹ് ഇണ്ട്
ആഹ് ആഹ് കൃഷികളൊക്കെ ഇണ്ടോ.
കൃഷി പൊതുവെ കൊറവാണ്.
ഏഹ്
ഇവടെ ഈ മൃഗങ്ങളെ ശല്യം കാരണം.
ആഹ് ഏഹ് പന്നിയൊക്കെ വെരോ
ഉം.
ആഹ് ഇവടെ കൊർച്ച് മുന്നെ വന്നീനിം വേനൽക്കൊക്കെ പിന്നെ പന്നി. ഇപ്പൊ അങ്ങനെ കാണണില്ല.
ഉം ഉം ഉം
സമയത്ത് ഇങ്ങണ്ട് എറങ്ങലാ തോന്ന്ണ്
ആഹ് അതെ.
ഇവടെ ഈ ഇതൊക്കെ ഇണ്ടായ്നിം പൂള അങ്ങൻത്തെ സാനങ്ങളൊക്കെ. നശിപ്പിക്കാണ് പിന്നെ ഇതൊക്കെ തിന്നാണ് കാവ്ത്ത് അത്‌പോലെ ചേമ്പ് ഒ ഒക്കെ മറിച്ചിട്ട് പോവും ഉം.
ആഹ് സിനിമ്യൊക്കെ കാണല്ണ്ടൊ ഇങ്ങള്. സിനിമ കാണല്ണ്ടോ.
സിനിമെ.
ഉം.
ഇല്ലല്ല അയ്നെഒന്നും സമയല്ലല്ലോ. ഇള്ള സമയത്ത് ഇങ്ങനെ ഇപ്പൊ ഇപ്പ ഇങ്ങനെ കൊർച്ചീസായിട്ട് വിളിം അങ്ങനെയൊക്കെ അഹ് ഉം
ഉം.
പിന്നെ മക്കള് വന്നാല് ഫോണും കിട്ടൂല അപ്പൊ.
ഉം.
പിന്നെ വീട്ടിലെ ജോലിം അങ്ങനെയൊക്കായിട്ട് ഇങ്ങനെ പോണ് ഉം
ഉം
ഓല് വന്നാ പിന്നെ ഓലെ പഠിപ്പിക്കലും ഓലെ ഭക്ഷണം കൊട്ക്കലും. അഹ്
ആഹ്
അങ്ങനെ അങ്ങനെ സമയാണ്ട് പോവും ഉം
ആഹ് ആഹ്
അങ്ങനെ പിന്നെപ്പെന്താ ഇങ്ങളെന്താ. കാണല്ണ്ടൊ സിൽമൊക്കെ
ആഹ് ഞാൻ സിനിമയൊക്കെ കാണല്ണ്ട് എല്ലം വാണ്ടേ ഒക്കൊന്ന്
ആഹ് അഹ് സമയം ഒരുപാട് ആണ്ട് പോവൊല്ലോ.
ആഹ് പിന്നെ ഈ ന്യൂസ് ചാനലൊക്കെ കാണല്ണ്ടോ ഇങ്ങള്
ഏഹ് യേ
ഞാൻ രാവിൽക്കത്തെ ന്യൂസ് ഡെയ്ലി കാണും
ഏഹ് ന്യൂസ്കള് ആഹ് ന്യൂസ് ചെൽ പ്പൊക്കെ കാണും രാവിലെ പിന്നെ ഹസ്ബന്റ് ഇണ്ടാവ്മ്പൊ ആ ന്യൂസങ്ങനെ തൊർന്നിടും അപ്പൊ അങ്ങനെ കേക്കും ഉം
ഉം ഉം
പിന്നെ ഞാൻ രാവിലെ ഒന്നങ്ങനെ മക്കള്ണ്ടാവുമ്പളേ ഒരു ഫോണെടുക്കേ ഇല്ല. ഓല് എട് ത്താല്ങ്ങനെ ഓല്ക്ക് വാണ്ടിയരും. അപ്പ രാവിലത്തെ പണിക്കെടുക്കല് കഴിഞ്ഞിട്ട് ആഹ് ലോക്ട്ടൂടെയ്‌ന് അനക്ക് കണ്ടാ ചോയ്ക്കും തരോ തരോ അപ്പം പിന്നെ എട്ക്കൂല. എട്ക്കാഞ്ഞ പിന്നെ പ്രശ്നല്ലല്ലോ വിചാരിച്ച്.
ഉം
ഓല് പോയിട്ടാണ് നോക്കല്. പിന്നെ ഓല്ക്ക് എന്തെങ്കിലും എഴുതാണ്ടാവും ചെലപ്പോ ഹോംവർക്ക്. ഒക്കെ ഫോണില് വാട്സപ്പിലായിട്ടിങ്ങനെ. ഫോൺ വാണം.
ഉം
ഫോണില് വർക്ക് വിടലും ഇനിപ്പോ വന്നാല് ഇങ്ങനെ രാത്രിയോക്കെണ്ടാവും ഓരോ വർക്ക്. മദ്രസ്ത്തത് ആയാലും സ്കൂ ഓത്ത്കാര്ക്ക് ഒ ഓതി ചെല്ലി വിടാനും പറഞ്ഞു വിടാനും
ആഹ്
അപ്പൊ പിന്നെ എപ്പളും ഫോണ്ങ്ങനെ വേണം. ഉം പിന്നെ പൂതിയ്ക്ക് കൊറച്ചു നേരം ഓല് എടുത്തു കൊറച്ചു നേരം നോക്കട്ടെ പറയും. അപ്പൊന്ന് കൊടുക്കും.
ഉം
അങ്ങനങ്ങനെ, പിന്നെപ്പ നമ്മക്ക് കിട്ടാൻ സമയല്ല. ഒരു ഫോണും മക്ക എല്ലാരും കൂടിയല്ലേ ഹസ്ബൻഡ് രാവിലെ പോകും. പിന്നെ അയിന്റെ ഫോണങ്ങനെ കിട്ടൊന്നുല്ല. പിന്നെ വന്നാലും അയി
ആഹ് ആതെ അതെ
ആഹ് അപ്പൊ പിന്നെ അങ്ങനെ പോണ്. ഒന്നന്നെ മതിന്ന് പറയല ഞാന്. ഇനിയിപ്പോ ഒന്നും കൂടെ ഇണ്ടായ പിന്നെ അയ്ലന്നല്ലേ
ഉം
വേറെന്താ?
വേറെന്നുല്ല. അങ്ങനെ പോണ് കൊഴപ്പൊന്നൂല്ല.
ഉം പിന്നപ്പെന്താ? ഉം ഇനി രാത്രി എന്താ? ഉച്ചത്തെ ഭക്ഷണം കഴിക്കലാ
ആഹ് ചെലപ്പങ്ങനെ കഴിക്കും. ചെലപ്പം കഴിഞ്ഞാല് ഫുഡ് വേറെണ്ടാക്കും.
ആഹ് എന്ത ചോറ് അങ്ങനെണ്ടാക്കലാ?
ആഹ് ചോറ്ന്നെ. ചോറ് മസ്റ്റാണിവിടെ.
ഏഹ്, ആഹ്
ചോറന്നെ വാണല്ലേ?
ഉം ഉം
ഉം
ഇവിടെ ഉമ്മണ്ട്. ഉമ്മ ഈ ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോളക്കെ അടിറ്റാ. അപ്പ ചെലപ്പം അതിന് ഓട്സ് എന്തെങ്കിലും ഉണ്ടാക്കും അല്ലങ്കി ചപ്പാത്തി
ആഹ് ആഹ് ചപ്പാത്തി അയിലേറെ സുഖം ചോറ്ന്നെ ആയിരിക്കൂല്ലേ.
ഉം ഉം അതെന്ത്‌പ്പയ്ന് അത് വന്ന് കഴിഞ്ഞാ പിന്നെ എന്ത് കഴിച്ചിട്ടും കാര്യല്ല
കാര്യല്ല നമ്മ നിയന്ത്രിച്ചന്നെ പിന്നെ ഭയങ്കര വിഷ പോയികാരോ അപ്പൊ എന്തെങ്കിലും ഒന്ന് തിന്നണല്ലൊ
അതെ അതെ
ഷു ഷുഗറ്ണ്ടായാ പിന്നെ
ഉം
അപ്പൊ പിന്നങ്ങനെ ഉം ഇവിടെ ചോറന്നെ തിന്നല് ഹസ്ബന്റ് ചെൽപ്പോ നല്ല കറിയൊക്കെ ഉണ്ടായ ചപ്പാത്തി ഉണ്ടാക്കൊയിക്കും
ഉം ഉം
ചിക്കൻ കറിക്കൊ വാണെന്നാല്
ആണ്
ചപ്പാത്തി നല്ല കറിവാണല്ലോ എല്ലാഞ്ഞ തിന്നാനും കഴിയൂല
അതെ അതെ
മക്കളൊന്നും വല്ലാ തൊടൂല ചപ്പാത്തിയൊന്നും ഉം പിന്നെന്താ ഇന്നാ ശെരി അയിക്കോട്ടെ
ആഹ് ഇന്ന ശരി
സമയായി
ആഹ്